ഓഹ് കേൾക്കുന്നുണ്ട്
എന്തെക്കെ വിശേഷങ്ങള്.
നല്ല വിശേഷം എന്തൊക്കെ അവിടുത്തെ വിശേഷം
അൽഹംദുലില്ലാ സുഖായിട്ട് പോണ്
ആഹ് ചായൊക്കെ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു
വീട്ടമ്മയാണോ
ഹൗസ് വൈഫാണ് സ്റ്റുഡന്റുവാണ് അങ്ങനെ
അയ്ശരി അങ്ങനെ മ
ഉം ഉം ഒരു മോന്ണ്ട്
പഠിക്കാണോ
ഉം ഏ ഓന് മൂന്നെയ്സായിട്ടൊള്ളൂ.
അപ്പോനെ അംഗനവാടീ പറഞ്ഞേക്കലാവുലേ?
അംഗൻവാടീക്കാക്കീട്ടില്ല. ആക്കാനായിട്ട്ണ്ട്. കൊണ്ടാക്കാനും സാഹചര്യ അഅ് ഇമ്മാന്റട്ത്ത് വെക്കും.
നിക്കെയ്ക്കുലേ?
ആഹ് ഉമ്മാന്റെട്ത്ത് നിക്കും. ഓന് ഉമ്മാനെ കിട്ട്യാ മതി ആഹ്.
ആഹ് ഉമ്മാന്ന് പറഞ്ഞാ അമ്മായി മ്മല്ലെ ഉദ്ദേശിച്ചേ?
ആഹ് ആഹ് ഞാ ഇവ്ടെ നിക്കുമ്പോ ഇവടെ ഉമ്മാന്റെ അടുത്ത് നിക്കും. പിന്നെ ഇന്റെ വീട്ട്ക്കോവാണെങ്കി, അവിടെമ്മാന്റട്ത്ത് നിക്കും.
ചേലോൽക്ക് നമ്മളെമ്മാരെ പറ്റും, മറ്റോലെ ഇമ്മാരെ പറ്റ് റ്റൂല, അങ്ങൻത്തൊക്കെ ഇതുണ്ടാവൊല്ലൊ അതാ ഞാൻ ചോദിച്ചെ ആഹ് ആഹ്. ആഹ് ആഹ് അതോണ്ട് ക കൊഴപ്പല്ല്യ. എവ് എന്താ പഠിക്കാൻ പോണേ?
ഹോസ്പിറ്റൽ അഡ്മിനി്ട്രേഷൻ.
ആഹ് എ അത് ശരി. അതെങ്ങനെ മാസാണോ, കൊല്ലാണോ എങ്ങനേണ്?
ഈ മാസം.
ഏഴു മാസം ആഹ് ആ. എങ്ങനെ നല്ല ഇതൊക്കെണ്ടോ?
എന്നിട്ട് ആ വൈഡായി ണ്. ടെഫും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം കൊറച്ചൊക്കെണ്ട്.
പൈസ ങ്ങെനെ? നല്ലോണംണ്ടോ?
പൈസ നാപ്പത്തേയെ അഞ്ഞൂറ്ണ്ട്.
ഉം ഉം. അയ്ശെരി. ന്നാ പഠിച്ച ഒരു കാര്യയല്ലോല്ലെ? ഞാന് ഇതേപോലെ എന്താണ്, കല്യാണം കഴിഞ്ഞ് ഇൻക്കൊരു മോന്ണ്ട്. ഓന് യു കെ ജി ലാണ്.
ഉം
ഓനെ പറഞ്ഞയച്ചാ ഞാൻ ക്ലാസിന് പോവും. ഇപ്പൊ കമ്പ്യൂട്ടർ ക്ലാസ്സ്‌ന് ചേർന്ന്ക്ക്ണ്.
അക്കൗണ്ടിങ്ങാണ്.
ആഹ് അക്കൗണ്ടിങ്ങും ണ്ട്, മൊത്തത്തിലുള്ള കോയ്സാണ്.
ആഹ എത്ര ഫീയും കാര്യങ്ങളൊക്കെ
അത് നമ്മള ഈ കുടുംബശ്രീന്റെ ഇതിൽ ഇങ്ങനെ ഉണ്ടാവല്ലോ പൈസ കുറവില് വരുന്ന
ആ ആഹ
അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂ അറനൂറ് അങ്ങനെ ആറു മാസത്തിന് അല്ലല്ല ആ ഓഫ്ലൈൻ ആയിട്ടാണ് ഓൺലൈന് ആയിട്ടല്ല
ആഹ
പിന്നെ എന്താണ് ഞാൻ ഇതിന് മുന്നേ കല്യാണത്തിന് മുന്നേ പഠിച്ചതെനി അപ്പ ഇക്ക്‌ ഒരുവിധൊക്കെ അറിയാം മൊത്തം പഠിച്ചതാണ് അയില് അപ്പ ഇക്കൊക്കെ മറന്നു പോയി ആ ഒന്ന് പഠിച്ചാലൽ ഒന്ന ങ്ങോട്ട് ഓർമ്മ വന്നാലര് പിന്നെ എവിടെയെങ്കിലും ഒന്ന് ജോലിക്ക് കേയറാന്നുള്ളൊര്
ഇതാണ് ആഹ നമ്മൾ ആത് നിർ കുത്തി വെച്ചാ പിന്നെ നമ്മുക്ക് അതൊന്ന് തൊട്ടൊക്കോഞ്ഞാൽ പിന്നെ നമുക്ക ഒന്നും ഇത്ണ്ടാവില്ലല്ലോ
ആഹ ശരിയാ എത്ര മാസത്തിനാണ്
ഇത് ആറു മാസാണ്
ആഹ
ഉം പ്പംമോൻ ഇങ്ങനെ പോവാനായത കൊണ്ട് പിന്നെ
ആഹ് വീട്ടില് വെറുതെരിക്ക അല്ലെ
ആ അത് തന്നെ
എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ടോ അതോ ഫാമിലി ആയിട്ട് തന്നെ എപ്പോഴും
ആ അല്ലല്ലേ നമ്മള് ഫാമിലി ആയിട്ടാണ്
ഉം
ഫാമിലിന്ന് പറയാണെങ്കില്അങ്ങനെ ആരുംമില്ല ഒര് അനിയൻമാത്രള്ളു പിന്നെ ഉമ്മീമ്. അനിയന്റെ കല്യാണം കഴിഞ്ഞ് ഉപ്പ മരിച്ചതാണ്.
ആ.
ആഹ് അനിയന്റെ
ആഹ് ഉം
അപ്പൊ പിന്നെ അമ്മള് മാത്രല്ലേള്ളൂ.
ആ അ അയ്ശെര്യാണ്. ഉപ്പ മര്ച്ചിട്ട് കൊറെആയോ?
ആഹ് മ്മള് ക്ക്ണ്.
ആ അ ഏ എന്തൊക്കെൺട്ട് വിശേഷങ്ങൾ?
വേറെക്കെങ്ങെനെ പോണ്.
ചായുടി കഴിഞ്ഞോ?
ചി മോനന്താക്ക?
ലില്ലേ മോന് ഇവ്ടെ കളിക്ക്ണ്ട് കളിക്ക്ണ്ട്.
ആഹ് പുതിയപ്പളക്കെന്താ പണി നാട്ടിലാണോ?
അല്ലല്ല പൊർത്താണ്.
ആവന്നോളും.
അ ഹെന്താ ഫോൺൽ കളിക്കാ ആഹ്
ഫോണല്ല ടി വി ഇട്ട് കൊടുത്തതാണ് ഫോണോന്നും കൊടുക്കലില്ല ടിവിൽ എന്തെങ്കിലോക്കെ വെച്ച് കൊട്ക്കും ഇങ്ങനെ ഫോൺ ഇങ്ങനെ കൺണ്ട് കണ്ടേ ദാവണ്ടന്ന് വിചരിച് ആഹ് ആഹ് നോക്കട്ടെ.
ഏഹ്
സൗണ്ട് കൂട്ടി തരാൻ വേണ്ടി പറയണേ.
ആഹ്
ഒനെ ഫോണില് പ്രേതത്തിന്റെ ഈ വീ എല്ലഫോ ടിവിലെ
ആഹ്
അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെച്ച്കൊടുത്താല് യമ്മളെ ഈ ഇംഗ്ലീഷ് മൂവി പോലത്തെ ഈ ഹൊറർ ഹോറർ ടൈപ്പ് ഒക്കെ ഉണ്ടാവല്ലോ.
ആഹ് ആഹ്
അങ്ങനെ എന്തെങ്കിലോക്കെ ഇട്ട് കൊടുക്കും.
അപ്പോ അടങ്ങിര്
ആഹ് അപോൻ അവിടെ ഇരുന്ന് കണ്ടോളും അല്ലാതെ ഈ കാ തൂ അങ്ങനെള്ളതൊന്നും ഒൻക് ഇഷ്ടല്ല.
ആഹ്
അല്ലെ പിന്നെപ ഡാൻസ് കളിക്കാൻ പറ്റിയാ ഈ പാട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. അപ്പൊ അവ്ടെഎ അവ് ടെയിരുന്ന് അവ്ടെ നിന്ന് കളിച്ചോളും.
ആഹ്
ആഹ്
അങ്ങനെ ഞ്ഞിപ്പ ഡ്രൈവിങ്ങാണ്.
ആ ആ.
നാളെ ക്ലാസ്സും കാര്യങ്ങളും ല്ലേ
നാളയില്ല എനിക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസാണ്
മൂന്ന് ദേവസംല്ലേ.
ആഹ് അങ്ങനെണ് ഇൻക്ക് ചൊവ്വാഴ്ച്ചിം വ്യാഴാഴ്ച്ചിം വെള്ളിയഴ്ച്ചിം അങ്ങനെണ്.
ആഹ്
മ്മ് ഇങ്ങക്ക് എന്നുണ്ടാവോ? അവ്ടെന്നുണ്ടാവോ ക്ലാസ്സ് ഇങ്ങക്ക്?
ആഹ് ഇൻക്ക് തിങ്കൾ തോട്ട് വെള്ളിരേണ്ട്.
ശനിം ഞായറും ലീവാവും.
അതന്നെ തിങ്കള ത വെള്ളി വരെ റേയ്ഞ്ച് പോവ്ണ്ട്ല്ലേ ഏ ഞാന് കേൾക്കണില്ലേ
ആഹ് ശനി, ഞായറും ലീവ് ആവൂല്ലേ
ആ അതെ
ഉം ഉച്ചക്കെ എന്താ മീൻ ഉണ്ടേനോ
ആഹ് ഉച്ചക്ക് മീൻ കറിയും വെള്ളരിക്ക കറിയും പയറുപ്പേരും പപ്പടം
എങ്ങനെ ഒക്കെ ഉണ്ടാക്കാനൊക്കെ അറിയോ
ആഹ് ഉണ്ടാക്കു ഒക്കെ യ്യും കൊറെ ഇപ്പൊ ഒരു മൂന്ന് നാല് വർഷം ആവാനായി കല്യാണം കഴിഞ്ഞിട്ട്
ആഹ്പ്പൊക്കെ പഠിച്ചു
അപ്പൊക്കെ പഠിച്ച ഏകദേശംഒക്കെ ഫുള്ളേ അറിയാം നിങ്ങക്ക് എല്ലാം അറിയില്ലേ
ആഹ് ഞാനും എല്ലും വെക്കും
ആഹ
ആഹ് പിന്നെ വേറെ എന്തൊക്കെ മോന മോനല്ലേ
ആഹ മോനാണ്
മോന എങ്ങനെ ഉറങ്ങുവോ രാത്രിയൊക്കെ
ആഹ് രാത്രി ഉറങ്ങൂ ഞാൻ കിടക്കും ആ ടൈമിലുള്ളൂ കിടക്കാ മുന്നേ കിടക്കൂല ഞാൻ എണീക്കുന്ന ടൈമില് എണീക്ക്യും ചെയ്യും
ആഹ് ഇവിടീം അങ്ങനെ തന്നെയാണ്
ആഹ്
ഓന് ചെറിയ പ്രായത്തിലേ അമ്മള കൂടെ കടന്ന് ശീലായിട്ട് നമ്മള് നീ നീക്കുമ്പോൾ അപ്പ തന്നെ ണീച്ചോന അങ്ങനത്തെ ഒരു ശീലാണ് ചെിലപ്പോം മാത്രം ഒന്ന് ക്ക് മുറുകി പോയാല് ഉറങ്ങി പോവും അങ്ങനെല്ലാതെ ഉറങ്ങൂല
ആഹ്
പിന്നെ അവിടെ നിങ്ങ അനക്ക് ഉപ്പ ഉണ്ടോ നിങ്ങൾക് ഉപ്പ ഉണ്ടോ അമ്മോ ശാക്ക ഉണ്ടോ
ആഹ് ഉപ്പ ഉണ്ടായിരുന്നയാ ഇപ്പൊ അഞ്ചു മാസയിട്ടൂളൂ മരിച്ചു
എന്തേ അസുഖ എന്തെങ്കിലും ഉണ്ടേനോ
ആഹ ഉപ്പാക്ക് ഷുഗർ ആരുന്നു ഷുഗർ ആയിട്ട് പിന്നെ ഹാർട്ടി കംപ്ലൈന്റ് വന്ന് അങ്ങനെ മരിച്ചു
ആ ഉമ്മ ഇന്തക്കൊയിരുന്നീനോ
ആഹ് ഇന്ത ഇരുന്നു നാലു മാസം പത്ത് ദിവസം കഴിഞ്ഞപ്പോ പുറത്തിറങ്ങി
ആഹ ആഹ ആഹ അവിടെ പുതിയാപ്പ്ളക്കാരൊക്കെ ഉള്ളത് അനിയന്മാരും ഏട്ടന്മാരൊക്കെ ഉണ്ടോ
അനിയമാര് രണ്ടു പേരുണ്ട് പിന്നെ ഒരു പെങ്ങളും നാത്തുന്റെ കല്യാണം കഴിഞ്ഞു ആ ഒരാൾടെ കഴിഞ്ഞ്ണ്ട് പിന്നെ നാത്തൂന്റവും കഴിഞ്ഞു
ആഹ എന്നിട്ട് ഓ ഓള ഓ ഓ ഓലിങ്ങളെ കൂടല്ലേ
ആഹ് ഞങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ വീട് പണി തുടങ്ങണം ഇൻശാ അല്ലാഹ് സ്ഥലം വാങ്ങിട്ടെണ്ട്
വാങ്ങിച്ചിക്ക്ണോ
ആഹ വായിച്ചിട്ടുണ്ട്
ആ ആ നിങ്ങള അവിടെ അങ്ങനെ സ്ഥലത്തിനൊക്കെ നല്ല വിലയുണ്ടോ
ആഹ് നല്ല റേറ്റാണ് ഇവിടെ ടൗൺ ആയതോണ്ട് നല്ല റേറ്റ് ആണ്
നമ്മളെവടെ അത്രൊന്നുല്ല നമ്മള്പ്പോങ്ങനെ സ്ഥലം വാങ്ങാൻ വേണ്ടിങ്ങനെ നോക്കി വെച്ച്ക്ക്ണ്. ഏ അളക്കല് അമ്മളെ ആറര സെന്റാണ് നോക്യെച്ചേ
ആഹ്
ളവ് അളക്കലൊക്കെ കഴിഞ്ഞിക്ക്ണ്. നമ്മൾത് രണ്ടാണ്. ഒരു സെന്റിന് ഒരു സെന്റിന് രണ്ട് ലക്ഷാ ചോയ്
ആഹ്
ആഹ്. അങ്ങനെ മൊത്തത്തിലൊര് പത്ത്, പന്ത്രണ്ട്. ആഹ് കയ്യണം. ഇന്ന്ട്ട് വീട് പണി- ക്കെ തൊടങ്ങണം വിചാരിക്ക്ണ്. സ്ഥലോ എത്ര സെന്റാ?
ഞങ്ങള് പത്ത് സെന്റെട്ത്ത്.
ആഹ് എത്രായി മൊത്തോം?
മൊത്തത്തില് നല്ല റേറ്റായിണ്ട് ശരി- ഇന്ക്കോർമല്ല. ആഹ് നല്ല സംഖ്യണ്ട്.
ഇന്യോ?
ഇല്ലാ വീട്പണിക്ക്
ആഹ് ആഹ് ആഹ് ഇപ്പൊ നല്ല വെലണ്ടല്ലോ.
ആഹ് അതെ. സ്ഥലം വാങ്ങിയെ ക്യാഷോണ്ടെന്നേ. പിന്നെ വീട് പണി ഇട്ക്കാം പറയ്ണ്ട്.
ആഹ്, ഇപ്പം നല്ല വെലണ്ടല്ലോ ഇപ്പം കൊട്ത്താലൊക്കമ്മക്ക് ഒരു പത്ത് ഇരുവത് പവനൊക്കെ കൊട്- പത്ത് പതിനഞ്ച് പവൻ കൊടുത്താലമ്മക്ക് വീട്പണ്യോക്കെ കയ്ക്കാം. ഒരായിരം സ്- സ്ക്വയർ ഫീറ്റ് അങ്ങനെള്ളൊരു വീടൊക്കെ ഇട്ക്കാന ഉദ്ദേശെങ്കിലൊക്കെ ഒരു പത്ത്പതിനഞ്ച് പവനൊക്കെ കൊടുത്താലൊക്കമ്മക്ക് ചെയ്യാം.
ആഹ് പെട്ടെന്ന് കയ്യും. ക്യാഷ്ണ്ടായാൽ പെട്ടെന്ന് വിട്പണീം കയ്യും.
ആഹ് പെട്ടെന്ന് കയ്യോലോ
ആഹ്
ഞാനും ഇത്പോലത്തന്നെ പൊ പൊന്നിന് പൊന്നിന് വെല കൂടിയതോണ്ടെ കൊട്ക്ക്ണ സമയത്ത് നല്ലൊര്ത് കിട്ട്യാ മത്യേനീന്ന്ള്ളൊര്ത്ൽ ആണ്. വെലഞ്ഞും കൂടുംന്നൊക്കെ പറയ്ണ്ട്ങ്ങനെ.
ആഹ് ഇഞ്ഞും കൂടും തോന്ന്ണ്ട്.
ആഹ് കൊട്ക്ക്ണോൽക്ക് ഉപകാരാണ് പശേ പെൺങ്കുട്ടിളെ കാ കെട്ടിച്ച് വിട്ണോൽക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആഹ് അതാണ്. ഒര് കാര്യത്തിന് നല്ലതും ആണ്, ഒര് കാര്യത്തിന് ദോഷോം ആണ്.
അതാണെ ഈ ഒന്നിനും കഴിയാത്തോൽക്കീ പൊന്നൊക്കെള്ളോലൊക്കെണ്ടെങ്കില് ഓര്ക്കൊക്കെ സുഖാണെ. വേഗം എന്തെങ്കിലൊക്കെ ഒന്ന് ചെയ്ത്ങ്ങാണ്ടെ ഇതാക്കാൻ വേണ്ടീട്ടേ സുഖാണ്. പിന്നെ ഉം നല്ല പൈസ ഓൽക്ക് എത്ര വെല കൂട്യാലും കൊഴപ്പൊന്നുണ്ടാവൂല.
ആഹ് ഇന്നാ ശെരി ഞാൻ പിന്നെ വിളിക്കണ്ട് ട്ടാ.
ആഹ് ഇന്നാ ശെരി ഓക്കെ.
ആഹ്